ആഹ
ഹലോ കേൾക്കാല്ലേ
കേക്കുന്നുണ്ട്
ആഹ സുഖല്ലേ
ആഹ സുഗാണ് എതൊക്കെണ്ട് വിശേഷം
എന്താ നല്ല വിശേഷം സുഖാണ്
മഴയൊക്കെല്ലല്ലേ
ആഹ് മഴൊക്കെല്ലെഇപ്പ ഒന്നൊരു കുറവുണ്ട് അവിടെ കോ
ഇവടിം നല്ല മഴ ഇപ്പൊ തോർന്നയ്ക് ണത് പെയ്യ് ണില്ല
ആഹ ഹ
പിള്ളേർ സ്കൂളിൽ പോണ സമയത്ത്
പ ആ അതെ അതെ
ഉം
അത അങ്ങനെ തന്നെ ജൂൺ ആകുമ്പോ സ്കൂൾ തുറക്കണ സമയത്ത് മഴയുടെ മഴ പക്ഷേ തുറന്ന വന്നൊന്നും ഉണ്ടായില്ല കേട്ടോ അവിടെ ഇണ്ടായിരുന്ന ജൂണ് ഒന്നിനേക്ക് ആഹ് ഉം ഫുഡൊക്കെ കഴിച്ചാ
ആ ഫുഡ് വെച്ചിട്ടി ഇരിക്കണിയാ ഫുഡൊക്കെ ഉണ്ടോ
എന്തന്ന്
കളൊക്കെ എത്ര പേരുണ്ട്
മൂന്നാളണ്ട്
ഞാൻ കുടിക്കാണ്ട ഇത് ഉണ്ടാവോ
എഹ് എന്ത്
പെൺകുട്ടും ആൺകുട്ടിയ ഒക്കെ ഉണ്ടോന്ന്
ആഹ് ഉണ്ട് ഉണ്ട് രണ്ട് പെണ്ണുരാണണ്ട് ഉം രണ്ടാള് സ്കൂള് പോവ്ണ്ട് ഒരാള് ചെറുതാണ് അംഗലവാടി പോവയാണ് ഉം ആ പോയിട്ടില്ല എന്ത് കൂടെ ആളുള്ള ഉള്ള ആളൊന്നും ഇല്ല അത് കാരണം പോയിട്ടില്ല
ഭയങ്കര വാശി മടിയാണ് പോവാന് മടിയാണ്പ്പ എവിടക്കും ഇവിടന്ന് ഇന്നെ വിട്ട് എവിടക്കും പോവലല്ലോ കാരണം പോ പുറത്തു പോവാനൊക്കെയ ഭയങ്കരത്
എര് പഠിക്ക എത്ര ക്ലാസ്സിലൊക്കെ പഠിക്കണേ
ഒരാള് പത്തില് ഒരാള് അഞ്ചില്
ആ
ഉ
രണ്ട് കുട്ടികളുണ്ട് ഒരാള് പ്ലസ് ടു കഴിഞ്ഞു ഒരാള് നാലാം ക്ലാസ്സിലും
ഓ
എന്ന കഴിഞ്ഞോ ങ്ങത് കഴഞ്ഞാ
ആ എനി ഇന്ന് എന്താ കറിവെ ക്യാ എന്താ
കറി ബീഫ് റോസ്റ്റ് ഉണ്ട് ആ പിന്നെ പയറു തോരൻ ഉണ്ട്
ആ
ചക്കക്കുരു ചാറുണ്ട്
ആ ആ ആ
ആ
ഞങ്ങക്ക് ഇവിടെ മീനാണ് പുഴയത്തെ മീനാണ്.
അതെല്ലേ ആ പുഴമീൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അല്ല ഉം മുള്ള് കൂടലണ്ട് ഞാൻ മുള്ളൂള മീൻ അങ്ങനെ കൂട്ട
പൂട്ട് ആ അതെ ചിലരൊക്കെക്കെ എന്തെല്ലാനു മുള്ള് പാ അത് തിന്നു കഴിക്കുമ്പോ ഭയങ്കര പേടിയാണ്.
ആ അതുകൊണ്ട് ഞാൻ കൂട്ടൂലെ കൂട്ടന്നേ ഉള്ളു കഴികുല ഉണ്ടാക്കി കൊടുക്കട്ടാ കൊണ്ടുവന്ന ഉണ്ടാക്കി കൊടുക്കും.
കൊടുക്കും ആ
പിന്നെ മേടിക്കുന്ന മീന ഉള്ളല്ല പുഴന്നല്ല മീൻ വല്ല.
അപ്പ ഈ സമയത്തക്ക് കൊറച്ച് വെള്ളം കൂടുന്ന സമയത്തൊന്ന് കിട്ടുമല്ലോ? അങ്ങനെ കിട്ടിയ മീനാണ് ആ ഇല്ലാതെ കിട്ടൊന്നില്ല
അതല്ല
ഉം
ആ
ബീഫ ഒക്കെ ഇങ്ങള് എങ്ങനെയപ്പ ഉണ്ടാക്കുക
ബീഫ് റോസ്റ്റ് ചെയ്തു പൊരിച്ചു പിന്നെ കൊറച്ച് കടലറ്റ് കടലേറ്റ് ഇട്ടാക്കും
ആആ
കറി വെച്ചട്ട എല്ലാർക്കും മടിയ കൂട്ടാന്
അവോ കറി വെച്ചാല് ആ അതെ അതെ.
റോസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടാ.
ആ
പൊരിച്ച പിന്നെ നോക്കണ്ട പരിക്കണ ഏറ്റവും ഇഷ്ടം.
ആ അതെ അതെ അത് ഇപ്പൊരിക്കുമ്പോ നമ്മള ആദ്യം വേവിക്കുവോ നിങ്ങള്.
ഞൻ എ എന്നാ വോഴിച്ച ഉപ്പും കുരുമുളോടിയും. കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളം വറ്റിക്കും.
ആ
വെള്ളം പറ്റിച്ചിട്ട് പിന്നെ അത് ന്നെ എണ്ണ ഒഴിച്ച് വേറെ പതിരിച്ചട്ടിലേക്ക് എണ്ണ ഒഴിച്ച്.
ആ ഇണ്ടല്ലേ പിന്നെ വയല് മസാല എന്തേലും കൂട്ടൂലേ?
ആ ബീഫ് ഇങ്ങനെ ഇളക്കിളക്കിന്ന ഒരു പകുതി മുറുകുമ്പോ അത് വലിയ ജിരവും ഉ മുളക് പൊടിയും അപ്പം കറിവേപ്പില ഇടും.
അതായ എണ്ണയക്കിടയ്യങ്ങള്
പിന്നെ എന്നെ ഈ ബീഫിനെ നമ്മള് ഇങ്ങനെ വേവിച്ചിട്ടേക്കുവാണല്ലോ? അപ്പം ച ചിനച്ചിട്ടി അടുത്ത് വേറെ വയ്ക്കും വെച്ചിട്ട് അതിലേക്ക്. ആ ഇഞ്ചി വെളത്തുള്ളി ഇടും കേട്ടാ ഇഞ്ച ഉള്ളീം ഒന്ന് ചതച്ചിടും ഇട് ബീഫ കൊട്ടി പിന്നെ ജീര ഇപ്പം മുളകും പൊടിയും കൂടിയ അപ്പോൾ ഇട്ടാൽ മതി. അല്ലെങ്കിൽ പിടിച്ചോളൂ പിന്നെ കുറച്ചുടെ കിടക്കല്ലോ ആദ്യമേ ഇട്ടാ മുളകോടി കരിഞ്ഞു പോകും
ആ ആ
അതാണ് പിള്ളേർക്ക് കെല്ലാം പറ ഇഷ്ട്ടാ ചുമ്മ നടക്ക്മ്പ തന്നെ പോവും.
ആ
പിള്ളേർക്കെരുവല്ലേ?
അതെ അതെ.
ഉം.
ഞങ്ങള് ഇവിടെ പൊരിക്കല് കൊറവാണ് ങ്ങള് എന്തായ്യ ന്താണ് ങ്ങൾ പറിം പോലെ റോസ്റ്റ് ഇണ്ടാക്കും. പിന്നെ കറി വെക്കുമ്പോ തന്നെ ഞങ്ങള്. ഇല്ലെ ആ പണ്ടത്തൊക്കെ ഹ് മ് വെപ്പ് വെച്ചൊടുക്കും. അങ്ങനെക്കേണ് ഇഷ്ട്ടം ഇങ്ങട്ട് പിന്നെ ലാസ്റ്റ് ഒന്നുടെ തൂമിക്കും. ഉള്ളി അരിഞ്ഞിട്ട്. ഉം ഉള്ളി കുക്കറില് വെ ച്ചബ്ടാരിക്കു ഇഷ്ട്ടല്ല്യ ഞങ്ങ ചോറൊക്കെ വെന്ത് കൈഞ്ഞാല്. പിന്നെ ന് സാധാ ചട്ടി കുടുക്കല്ലേ മണ്ണിന്റെ ആ അതില്. ന്താണ് ഉള്ളിം, തക്കാളി, പച്ചമൊള്ക്. പിന്നെ ഐക്ക് വേണ്ട മസാലപ്പൊടിം എല്ലേത്ടും. മുളകും പൊടി, മഞ്ഞപ്പൊടി, പിന്നെ രണ്ട് മണി ഹ്മ് ഉൽവടും.
ഉം.
ഒക്കെ ഇട്ടിട്ട് ഒന്നിച്ചങ്ങട്ട് ലേസം വെളിച്ചെണ്ണിം ഒയിച്ചിട്ട്. ചട്ടിൽട്ടിട്ട് ഒന്നിച്ച് ഇങ്ങനെ കയ്യെയ്റ്റ് നമ്മളിങ്ങനെ താക്കി കൊടുക്കും എളക്കി കൊടുക്കും. ഇങ്ങിട്ട് ആ. എന്നിട്ട് പിന്നെ ഒരു പാകത്ത് കൊറച്ച് പാകത്തിനൊക്കെ വെള്ളം വെ ഒയിച്ചൊടുക്കാ. ങ്ങട്ട് ഉപ്പൂട്ട്ട്ടങ്ങനെ. അടുപ്പത്ത് വെച്ചിട്ട് മൂടി വെച്ചിട്ട് വൈ നല്ലാം കത്തിക്കാ. കത്തിച്ച് ഒക്കപ്പാടെ കെട്ന്നങ്ങനെ വെന്താല് അഉം നല്ല രസാട്ടോ ങ്ങനെ വെച്ചോക്കോണ്ടു നല്ല ടേസ്റ്റ്ണ്ടാവും.
ആദ്യൊക്കെ ചെയ്യാണ്തൊക്കെ ആദ്യൊക്കെ. ഒക്കെ ചെയ്യായിരുന്നു ങ്ങള് ഇപ്പ ചെയ്യാറില്ല.
ഇങ്ങട്ട് പിന്നെ ഒരു രസം ഉം ന്താണ് ചെറിയുള്ളിടുത്തിട്ട് അരിഞ്ഞ്. തൂമിച്ച്. ആ ഐക്ക് ഒയിച്ചിട്ട് ഒന്ന് താക്കി കൊടുത്താ അങ്ങനെ ഇഷ്
ഞങ്ങള് താളിക്കാന്ന പറിണത് നിങ്ങള് തൂമിച്ചന്ന് പറ അല്ലേ?
താളിക്ക ആ ആ് ആ ഞങ്ങള് തൂമിക്ക പറിം.
ഉം. ഹ് വേറെ വെറൈറ്റി ഫുഡുല് ഉണ്ടാക്കാറുണ്ടാ?
വേറെന്ത മന്തിവക്കു.
ഉം.
ബിര്യാണി ഉണ്ടാക്കും അങ്ങനൊക്കെന്നെ
അങ്ങനെല്ലേ ഞാ ഞാൻ മന്തി വെച്ച് നോക്കീട്ടേല്ല്യ റൈസു വെച്ചിട്ടുണ്ട് ന്നട്ട് ഉണ്ടാക്കിതാന്നും പറഞ്ഞ് കൊണ്ട് വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല
ആ മിനിമം
ഉം.
മന്തി വെക്കാ ഒരു പണീല്ല്യല്ലോ ആ അതെതെ മന്തി വെക്കാന് ഒരു പണില്ല പിന്നെ ഇപ്പൊ ഒറ്റക്കൊക്കെണെങ്കി നമുക്ക് സ്വയായിട്ട് വെക്കല്ലോ ന്നാല് ക്കേടന്നാലും ഇല്ലെങ്കിലും നന്നായാലും ഇല്ലെങ്കിലും
മ്മ് മ്മ് മ്മ്
മന്തി വൊക്കാ ഒരു പണീല്ല്യ പിന്നെ ബിരിയാണിക്കാണ് ഭയ സാധനങ്ങളോരുപാട് വാണം അത് ഇത്ത്രന്നും വേണ്ടതിന് ഇതിന് രണ്ടുള്ളി രണ്ടോ മൂന്നോ ഉള്ളി ചെലൊര് അത്രീട്ക്കൂലട്ടോ ഒരു ഉള്ളി രണ്ടുള്ളി അത്രൊക്കെട്ക്കൂ രണ്ട് മൂന്ന് ഉള്ളിട്ക്കും ഞങ്ങള് പിന്നെ ക്യാപ്സിക്കൻ മൊളക് മേ ഗി ക്യുബ് ചിക്കൻ കഴ്കീട്ട് അയില് എന്താണ് ചെറ്തായിട്ട് ലേസം കളർ പൊടി ചേർക്കും മഞ്ഞപ്പൊടി ഇച്ചിരി മ മൊളകും പൊടിം
എന്താണ് ക്യാപ്സിക്കം മൊളകും രണ്ട് തക്കാളി രണ്ട് മൂന്ന് വെല്ലുള്ളിട്ക്കും ആ വെല്ലുള്ളി ഒരു വെല്ലുള്ളി നാല് കഷ ണക്കിട്ട് ഇടാ
ആ ആ ആഹ്
ന്ന്ട്ട് എന്താണ് ആദ്യമ്മള് ചിക്കൻ കഴ്കീട്ട് ഈ പൊട്യാള് മാത്ര ട്ടിട്ട് ഒന്ന് കായം കൂട്ടിട്ട് അങ്ങനെ വെക്കൂട്ടോ മന്തിപ്പൊടിം പാടെ ഇട്ടിട്ട് പിന്നെന്താണ് ഒര് പാത്രത്തില് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ തക്കാളി ക്യാപ്സികം മൊളക് ഉള്ളി അത് വല്താക്കിട്ടാണ് മുറിക്ക ചെറ്താക്കിട്ട് വെട്ടുല ഉള്ളി ആഹ് അരീല ആഹ് വലിയ പീസ്‌ ആക്കിയിട്ട് അതോലെ അയില് കറാമ്പൂവ് ഏലക്കായ പട്ട അയിന്റെ എല അതും ഇടും പിന്നെ എന്താണ് നമ്മള് ഈ വാട്ടുമ്പോ ഇതിന്റെ ഓയലാട്ടൊ പറ്റാ സൺഫ്ലർ ഓയലാ പറ്റൊള്ളൂ ആഹ് ആഹ് അയില് ഇട്ടിട്ട് അയിലൊന്ന്ങ്ങനെ വാ അതൊന്ന് വാടി വന്ന് അയില്ക്ക് പിന്നെ ഈ ചിക്കൻ മ കൂട്ടി വെച്ചണ്ടാവൂലേ മാഗി ക്യുബൊക്കെ വെച്ച് തേച്ച് വേച്ചതാ അത് അങ്ങനെ അയിക്ക് വേ അയിക്ക് ഇട്ടോട്ക്കും ഈ ഉള്ളീം തക്കാളി ഇതൊക്കൊന്നാണ്ട് വാടിയേന്റെഷം അത് ഇട്ടോട്ത്ത്ട്ട് ഉം പാത്രം മൂടി വെച്ചിട്ട് അങ്ങനെ ആവിക്കങ്ങനെ വേവിക്ക ഉം
സംഭവം വെച്ച് നോക്കിയിട്ടേ ഇല്ല എന്നാ യൂട്യൂബിലും നോക്കിട്ടില്ല എങ്ങനെ ഉണ്ടാക്ക്ണെന്ന് നോക്കിട്ടില്ല
ആഹ് ആഹ് പിന്നെ ചോറ്മ്മള് പിന്നെ ഊറ്റിടല്ലേയ്യ
ആഹ് ആഹ് അതെ അതെ
ഉം
ഉം അതെ ആഹ് അങ്ങനെ ഞാനിവിടെ ചു മേടിക്കാൻ തോ തിന്നാൻ തോന്നുമ്പോ മേടിക്ക
മേടിക്കും മേടിച്ച ടേസ്റ്റാട്ടോ ഞാൻ ഓരോത്തരു വെക്കണത് പല തരം ടെസ്റ്റ്ക്ക നമ്മള് ഞാൻ വേ ണതാവില്ല വേറൊരാൾ കൂടുന്ന വരുമ്പം നമ്മള അടത്ത് തന്നെ പരിപാടൊക്കെ ഉണ്ടാവുമ്പോ കുടുന്നരുമ്പോക്ക് ഓലെ മന്തി വേറെ ടേസ്റ്റ് ആക്കാറ് നമ്മളത് വേറെ ടേസ്റ്റ് അങ്ങനെ
ആഹ് ആഹ് അത് കടകളിലും വേറെ പല പല ടെസ്റ്റ്‌ അതുപോലെ കടകളിലും ആഹ പിന്ന പിള്ളര് എപ്പഴാ വരുന്ന ബിരിയാണി ഒക്കെ വെക്കും ബിരിയാണി അങ്ങനത്തെ ഫ്രൈഡ് റൈസ് അങ്ങനത്തക്കെ ഉണ്ടാക്കും ഈ മന്തി മാത്രം ഉണ്ടാക്കാൻ നോ
നോക്കിട്ടില്ലല്ലേ ആഹ് ഒരു തവണ വെച്ച നോക്ക് ഒരു ഒരു പേടിക്കൊന്ന ഒന്നും കൂടുതൽ നമുക്ക് ഇതൊക്കെ വെക്കണം അതൊക്കെ എളുപ്പാണതൊ ബിരിയാണിയെ കാട്ടിലും എളുപ്പമാണ്
ആഹ് പിന്നെ ബീഫ് എപ്പോളും ഇരിപ്പ ഉള്ളോണ്ട് നോ പെരുന്നാളിന്കിട്ടിയ ബീഫ് ഇരിക്കുന്ന കൊണ്ട് അത് തീരട്ടേന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുക.
ആ അതല്ലേ?
ഒറ്റടിക്ക് നമുക്ക് വെച്ച്തിന്നാൻ ഞാൻ മടുപ്പല്ലേ? അതുകൊണ്ട് ഞാൻ അല്പ അല്പായിട്ട് എടുത്ത് വയ്ക്കുള്ളൂ.
ആ ആ ഇപ്പം പെരുന്നാള് കഴിഞ്ഞ് വീട്ടിക്ക്പോരോളും അവിടെയും ബീഫ് തന്നെ. ഇവിടെ വന്നപ്പോഴും ഉണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് കിട്ടിയ തായിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇന്ന് ഇപ്പംഒരു രണ്ടു മൂന്ന് പൊതി ഇരിക്കണ്ട് അപ്പത്തിന് ഈ പുഴയത്തെ മീനുംകിട്ടി.
ഞാൻ ഇന്ന് പറഞ്ഞു മീൻ കൂട്ടാൻകൊതിയാണ് മീൻ വാങ്ങി കൊണ്ട് തരുവോന്ന്? ഫേസ് ബുക്കില്
ആ
തിരക്ക് ഓഫീസിൽ തിരക്കി ല്ലെങ്കിൽ വാങ്ങി കൊണ്ട് വരാന്ന് പറഞ്ഞ് പോയി.
ആ ഇപ്പോ മീന് കിട്ടാനുംതന്നെയാണ്. മീനും ഭയങ്കര വിലയാണ്. പിന്നെ കിട്ടാനും ഇല്ല ഇപ്പോ
മഴയൊക്കെ അവന് ഒന്നുകൂടി ഇതാകും.
ആ അതെ അതെ
പലരും മീൻ കുറയുമല്ലോ? മേലതി കുറയണ്ട് ഇറക്കവും ഇറക്കുമതിയും കുറവാണല്ലോ?
ആ അതെ അതെ
പിള്ളാരൊക്കെ സ്കൂള് വിട്ട് എപ്പഴാ വരുന്നേ?
നാലരൊക്കെയാവും. ഉം. അവിടെ കുട്ടികൾ എന്ത് കുട്ടികളാണ്? ആണോ പെൺ
ത്തത് പെൺകുട്ടിയും രണ്ടാമത്തെ ആൺകുട്ടിയും.
ആ ആ
നമ്മള് അവര് അവര് വിട്ടിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയുന്നേരം വൈകുന്നേരം പിള്ളേര് വരുന്ന ത്തും. ഒരു പണിയും ചെയ്യാൻ സമയമില്ല കേട്ടോ.
ആ അതെ അതെ സമയമില്ല. ഓര് വരുമ്പത്തേന് ഒലുക്കെന്തേലും നിങ്ങള്ഉണ്ടാക്കി വെക്കുവോ? ച കടിയൊക്കെ ആയിട്ട്?
അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഈ രാവിലത്തെ ചായടെ കാണുമായിരിക്കും.
ഉം